ഹലോ
കേൾക്കുന്നില്ലേ?
ഇണ്ട് നിങ്ങക്കൊ ആ എന്താ വർത്താനം?
സുഖവാ അങ്ങനെ -
ആഹാ ആഹ് ഇവിടേം സുഖം.
ഓ ഫുഡ്‌ ഇല്ലില്ല കൊർ ച്ചും കൂടെ ടൈമ് കഴിയട്ടെ. പിന്നെ കൊർ കൊറച്ച് കഴിയും. നിങ്ങള് കഴിച്ചോ?
ആ ഞങ്ങളിവിടൊക്കെ നേരത് ത്തെ കഴിക്കും ഒര് ആഹ് ആ ആറുമണിക്കെ ആകുമ്പത്തെനും ഫുഡ്‌ റെഡി -
ആ അത് നല്ലതാണല്ലേ നഞമ്മള് കുറച്ച് അസത്ത ട്ടെ അസ ത വിചാരിച്ചിട്ടേ മക്കളെ പഠിക്കപ്പോ കഴിട്ടെ കൊറച്ചം കഴിയും അന്നേരം പോയി കൊറച്ച നേരത്ത് പോയി ള്ളൂ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങട്ട് പോയിട്ടേയുള്ളൂ ഇനി കുറ ചെയ്യും അപ്പോ മക്കള് പിന്നെ
ആ ഏ പടുത്തവൊക്കെ കഴിഞ്ഞോ
ഓ അത്
ആഹ് ചപ്പാത്തി ചപ്പാത്തി ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയും കോഴിക്കറിയും ഏ അങ്ങനെല്ല ഇന്ന് ചോറ് കുറവാ അപ്പ അങ്ങനെ ഇണ്ടാക്കി
ഞങ്ങള് സാ ദാ ചോറ് വേറെമ്മറ്റങ്ങന യില്ലതിപ്പ പോയിട്ടില്ല
അത് എന്തെ
അങ്ങനെട്ടങ്ങനെണ്ട ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അ ന് ആ ഇഷ്ടല്ല വ ഇഷല്ല എന്താള ചെയേപ്പോ പറയക്കാം
ആ ആ അങ്ങ ചിലൾക്ക് ആ ചിലവൾക്ക് ഇണ്ടാവേണ്ട അങ്ങനെ
ആഹ് പൊങ്ങ അതക്കെ കയ്േ
ആ ഇവിടെ ഇപ്പൊക്കെ ഒന്ന് ചില സമയത്ത് നെഞ്ചിഇടിച്ചില്ലെന്നു പറയും
ആ അതെ അതെ തന്നെ ഇത് പിന്നെ ന ആൊണ്ണ ഡോ അപ്പൊ ചപ്പാത്തിയും കൂടെ തിന്നാൽ അധികം കാളിച്ചീണ എന്ന് പറയാ
ആഹ അ പിന്നെ ഇടക്കൊക്കെ എപ്പോളെങ്കില ഒക്കെണ്ട ള പന ആ പന കഴനോ
ഓ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഇനിപ്പ ഫുഡ് കഴക്ക പിന്നെ ഒന്ന് ഇതായി ഒന്ന് കിടക്ക അത തന്നെ പത്തുമണി പത്തര ആവും കടക്കാന്
ഞാ ഞാൻ പഠിച്ചപ്പൊ ഉം ഞാനിപ്പോ പ്ലസ്ടു കഴിഞ്ഞന്ന് ടി ടി സിക്ക
ആ ശരി കഴിഞ്ഞപ്പോ ജോയിൻ ചെയ്യ ഹലോ
ഇല്ല ഇപ്പൊ ഗവൺമെന്റായിട്ട് വന്നിന്നല്ലോ ആഹ അപ്പൊ അയിനി ഇങ്ങനെ നിക്കുക
ആ മാർക്കൊക്കെ ഡൈരിയ ആ ർക്കൊക്കെ ഉണ്ടാവല്ലോ ഞാൻ പിന്നെ മാരേജ് കഴിഞ്ഞു രണ്ട ആളുണ്ട് ഒരാണും ഒരു പെണ്ണും
ഏർ ഓരക്കെ എത്രേലാ
അ മോന് അഞ്ച് ആണ ഈ മോള് മൂന്നാംക്ലാസുംക്ക് ആ ആട്ട അപ്പൊ അവരെ മദ്രാസിന്റെ അതന്നെ മദ്രാസിന്റെ സ്കൂളിലൊക്കെക്കെ കഴിഞ്ഞ ഇപ്പ ചെറും മടിക്ക പോവാന് കൊറെ ടൈം ഇട്ടേന്ന് പറഞ്ഞിട്ടേ എൽ കെ ജി യു കെ ജി ആകുമ്പോ മൂന്നര വരല്ലള്ളൂ ഇതിപ്പോ അഞ്ചുമണി വരെ അപ്പൊ ഭയങ്കര മടിയന്ന് ഇന്ന് രാവിലെ ഒരു ചറല്ലാതിരിക്കുക
ഏ അവിടെ അടുത്ത സ്കൂള്
ആ അവിടെ അടുത്ത്ന്നെ വണ്ടി പോവണം ഇനി നാലരക്ക് ക്ലാസ് കഴിഞ്ഞാലു അഞ്ച് മണിയാവും കോടെ എത്താന ഒ ലാസ്റ്റ് ട്രിപ്പാ അഞ്ച് അപ്പൊ അപ്പ കൊറേ ടൈമായിട്ട് തോന്നുകാണ് മൂന്നരക്ക് എവിടെ വീട്ടിലെത്തണല്ലേ അ
ഒരു ഇത്ണ്ടാവില്ല ഫ്രീ ആയി നിൽക്കാൻ ടൈമ ഇണ്ടാവില്ല
അതെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്ന പിന്നെ മദ്രസ്സക്ക് പോകണം മദ്രസ്സിട്ട് വരുമ്പോേക്കും ഒരുപാട് ടൈം ആട്ട് തോന്നാണ് പിന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഭയങ്കര മുഖത്തന്നെ കാണാ ഓളെ